ട്ടൊ.
അക്കേക്കാ ചേച്ചി.
ആ കേക്ക്ന്നുണ്ടോ
ഉം. മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് ഇപ്പം എല്ലാർക്കും ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യ ആണ്. പണ്ടൊന്നും മെന്റൽ ഹെൽത്ത് ത്തിന്റെ ഒരു ഇമ്പോർട്ടൻസ് അത്രത്തോളം ആരും പരി പരിഗണിച്ചിട്ടില്ല. ഇപ്പ അത് പക്ഷെ എത്രത്തോളം ഇപോ ട്ടന്റാണെന്ന് ഓല്. ഓരോരുത്തർക്കും അറിയാല്ലേ.
അറിയ അറിയ. നമുക്ക് എപ്പോഴും മെന്റൽ സപ്പോർട്ടാണ് വേണ്ടുന്നത്.
അതെ.
ഹെൽത്തായിട്ടയാലും മെന്റലി നമ്മള് നല്ലെ ആയിട്ടൊരു. എന്താ പറയുന്നത്. എപ്പഴും നമുക്കൊരു സപ്പോർട്ടിങ്ങ് വേണം.
ഉം തെതെ. ഇപ്പം ഫിസിക്കൽ ഹെൽത്ത് ഒരു രോഗം വന്നാ അപ്പെഴേ പനി വന്നാണെങ്കി ഇപ്പേഴെ എല്ലാരും ഹസ്പിറ്റലിൽ കൊണ്ടോയി കാണിക്കും'. പക്ഷെ ആ ആ ഫിസിക്കൽ ഹെൽത്തിന്റെ അത്രയും ഇമ്പോർട്ടന്റ് തന്നെയാണ് മെന്റൽ ഹെൽത്ത്. തതേപോലെ നമ്മടെ അത്ര ഇമ്പോർട്ടന്റ് ഇമ്പോർ ട്ടൻസ് കൊടുക്കെണ്ട ഒരു കാര്യം. പക്ഷെ അത്രത്തോളം ഇമ്പോർട്ടൻസ് ഇക്കാര്യം മെന്റൽ ഹെൽത്തിന് കൊടുക്കുന്നുണ്ടോന്ന് വച്ചാ ഇല്ല.
ലില്ലില്യ. ആരും മെന്റൽ ഹെൽത്തിന് പക്ഷെ മെൻറൽ ഹെൽത്ത് നല്ല ഫാക്റ്റീവായ സപ്പോർട്ടിംഗ് ഉണ്ടെങ്കിൽ നമുക്ക് ഫിസിക്കൽ ഹെൽത്ത് കൊറഞ്ഞിരിക്കും. മെന്റൽ ഹെൽത്ത് കൊറഞ്ഞിരിക്കുന്നത് കൊണ്ടാണ് നമക്ക് പൂട് സ്ട്രെസ്സ് എടുക്കുന്നത് ഓരോ കാര്യത്തിനും. അതിന് അതിൻ്റെതായ വഴിക്ക് നമ്മക്കൊരു ഒരു എന്തുവാ ചെയ്യുന്നെ ഒരു വം പോലെ. ഒരു ബ്രീത്ത് ഹെ ബ്രീത്തെടുത്തുകൊണ്ട് നമ്മള് പോവുകയാണെന്നുണ്ടെങ്കി കൂടുതൽ മെൻ്റൽ ഹെൽത്ത് കൊറഞ്ഞിരിക്കും.
അതെ ഇപ്പ യോഗയൊക്കെ യോഗക് അല്ലെങ്കിൽ മെഡിറ്റേഷൻ ഒക്കെ ചെയ്യുന്നത് മെന്റൽ ഹെൽത്ത് നല്ല രീതി കൊണ്ടുപോവാൻ സഹായിക്കും.
ട്ട് വെരാന മെന്റൽ ഹെൽത്ത് പക്ഷേല് ആരും മെന്റൽ ഹെൽത്തിന് കൂടുതലിത് കൊടുക്കുന്നില്ലാ. ഇപ്പൊ പെട്ടന്ന് ഒരിടത്ത് നമ്മളിപ്പോ ഒര് ഒരാള് ഒരാളെ വഴക്ക് പറഞ്ഞ് പെട്ടെന്ന് നമ്മക്കതങ്ങ് മെന്റലി ഒരു ഇതായിപ്പോവും പക്ഷെ അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കു ഇയ്യോ അവരങ്ങനെയെന്നെ എന്തുകൊണ്ട് പറഞ്ഞു. ഏഹ് പക്ഷെ അതിന് അതിന്റേതായ വഴിക്കങ്ങ് വിടുവാ നമ്മള് അതിനെ കുറിച്ച് ചിന്തിക്ക് ക്കാതെ നമ്മള് നമ്മടേതായ രീതീല് ചെലപ്പം നമ്മക്ക് ക്കൊരു പെട്ടെന്നൊരു വെഷമം വെരുവാന്നെ ആ വെഷമം ച്ച കാര്യത്തെ കളഞ്ഞിട്ട് നമ്മക്ക് സന്തോഷം തന്ന എന്തെങ്കിലും ഒരു അനുഫവം ഒണ്ടെങ്കി അതിനെ മനസ്സിലോട്ട് ട്ട് കൊണ്ടുവരുവാന്നെ ഇതങ്ങ് മാഞ്ഞു പോവും അങ്ങനെയൊക്കെ വന്ന് നമ്മടെ ഹെൽ ത്തിനെ നല്ല ഇമ്പ്രൂവ് ആക്കി എടുക്കാൻ പറ്റും.
അതെ ചെല ചെലർക്ക്ന്ന് പറയുന്ന നമ്മടെ നമ്മക്ക് ചെലർ നമ്മക്കാണെങ്കി ചെലപ്പ കണ്ട്രോള് ചെയ്യാൻ പറ്റും പക്ഷെ ചെലർ ക്ക് അത് ഒരു ഡിപ്രഷൻ മൂഡിലേക്കൊക്കെ പോവുന്നത് ഒരുപാട് കണ്ടിട്ടുണ്ട് ഇപ്പം ഈ പീ എന്താണ് ഈ പീരിഡ്
അത് ഈ മനസ്സിന് നല്ല കട്ടി കൊറയുവാ പിള്ളാ അവർക്ക്ന്ന് പറഞ്ഞാല് എന്ത് കണ്ടാലും മനസ് ട്ട് മനസ്സിനെ അതങ്ങ് വലിച്ചു മുറുക്കി അവരതിനെ അങ്ങ് അതെന്താണോ അതിനെ കുറിച്ച് ചിന്തിച്ച് ചിന്തിച്ച് ചിന്തിച്ച് കാട് കയറും കാട് കേറുമ്പഴാണ് അവിടെ പ്രോബ്ലംസുകള് ഒണ്ടാവുന്നത് നമ്മളൊരു പ്രശ്നം വന്ന് കഴിഞ്ഞാല് അതിനെ എങ്ങ ഏതൊരു പ്രശ്നം വന്നാലും അതിനെ സോൾവ് ചെയ്യാനുള്ള കാര്യം അതിലുണ്ട് ഒരു കമ്പ്യൂട്ടർ ആയാലും കംപ്ലൈന്റ് ആയാലും ആഹ് പെട്ടെന്ന് അയിനാത്ത് തന്നെ അത് വർക്ക് ചെയ്യിപ്പിക്കാനുള്ള പ്രോബ്ലംസ് ഇ പോ കളയാനുള്ള കാര്യങ്ങളെല്ലാം ഒണ്ട് സൊല്യൂഷനുണ്ട് പക്ഷെ ആരും ആ സൊല്യൂഷനല്ല കാണുന്നത്. പ്രോബ്ലംസ് നെയാണ് അവരെല്ലാവരും ഇട്ട് പൊകച്ചു പൊകച്ചു കൊണ്ടിരിക്കുന്നത് ഏത് പ്രശ്ന ത്തെ നേരിടാനും നമ്മക്ക് അയിനാത്തൊരു സൊല്യൂഷൻ കാണും അതിനെ ആരും കണ്ടെത്തത്തില്ലാ ഇപ്പോ ഒരിടത്തൊരു ഒരു ചെറിയൊരു എക്സാമ്പിള് പറയാണേ ഒര് ര ഒരാള് ഒര് നമ്മള് ഇപ്പൊ രണ്ടു പേര് വഴക്ക് കൂടുന്നിടത്ത് മൂന്നാമത് ഒരാള് വരുമ്പഴാണ് അവിടെ പ്രശ്നം കൂടുതലും വഷളാവുന്നത് ആഹ് അത് രണ്ടു പേരും തമ്മില് പറഞ്ഞു തീർക്കേണ്ടത് മൂന്നാമതും നാലാമതും വരുമ്പോ അത് ഭയങ്കര വഴക്കായി പിന്നെ കേസായി അങ്ങനെ പോകും പക്ഷേ ആ രണ്ടു പേരും കൂടെ പറഞ്ഞു തീർക്കാവുന്ന കാര്യമേ കാണൂ ചെറിയ നിസ്സാരവായിരിക്കും
ആഹ്
അതൊക്കെ ഇങ്ങനെങ്ങ് വളന്ന് വളന്ന് വളന്നങ്ങ് പോകും
ഉം പക്ഷെ നിങ്ങക്ക് അത്രത്തോളം നിങ്ങടെ മന നമ്മടെ മനസ്സിനെ അത് ഇതാക്കുന്നുണ്ട്തൊരു ഡിപ്രഷനിലേക്കൊക്കെ പോ പോവുന്നൊണ്ട് അയിന് നമ്മക്ക് കണ്ട്രോള് ചെയ്യാൻ പറ്റുന്നില്ലന്നൊണ്ടെങ്കി ഒ ഒറപ്പായിട്ട് നമ്മളൊരു ഡോക്ടറിന്റെ സഹായം തേടണം
സഹായം തേടണം ഇപ്പ എല്ലാ ഹോസ്പിറ്റലും ഗവൺമെന്റ് ഹോസ്പിറ്റലിലും ഒണ്ടല്ലോ സൈക്കോളജിക്കൽ പരമായിട്ടുള്ള ഡോക്ടർമാരും എല്ലാ വരും
സൈക്കാട്രി അത് പക്ഷെ ചിലർക്ക് ഞാൻ കണ്ടിട്ടുണ്ട് ഇപ്പം ഇപ്പൊ സൈക്കാട്രി ഡോക്ടറെ അല്ലെങ്കിൽ ആ ഒരു വിഭാഗം സൈക്കാട്രി വിഭാഗത്തിൽ ഇപ്പ കണ്ട ഉടനെ പ്രാന്താണോ എന്ന് വിചാരിക്കും അങ്ങനെ വിചാരിക്കുന്ന ആൾക്കാരിച്ച അങ്ങനെ പോവാതിരിക്കുന്നവരുണ്ട് ഒരിക്കലും അങ്ങനെയല്ല നമുക്കിപ്പ
കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിയുമ്പോ അവരതിനന് വേണ്ടുന്ന സൊല്യൂഷൻ ആദ്യം പറയും ഒരാഴ്ച തന്നെ കഴിഞ്ഞിട്ട് നിങ്ങള് വാ അല്ലെങ്കിൽ ചെറിയ ഒരു ജഡേഷന്റെ എന്തെങ്കിലും ഒരു ഗുളിക കൊടുക്കും അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞിട്ട് വരും നമുക്ക് നോർമലി അവര് കൊറെ ക്ലാസുകൾ ആയിരിക്കും നമുക്ക് എടുത്തു തരുന്നത് മനസ്സിനെ എങ്ങനെ കൺട്രോളിൽ കൊണ്ടുവരാം എന്നുള്ളതിനെ കുറിച്ചൊക്കെ ക്ലാസ്സുകളായിരിക്കും ചിലവർക്ക് ആണെങ്കിൽ യാത്ര ഇഷ്ടപ്പെടുന്നവരുണ്ട് മനസ് എന്റെ എന്റെ ക്യാരക്ടർ ആണെങ്കിൽ എനിക്ക് മനസ് ത്തിന് വിഷമം വരുകയാണെങ്കിൽ എനിക്ക് ഏറ്റവും കൂടുതൽ യാത്ര പോകാൻ ഇഷ്ടം ഒറ്റയ്ക്ക്
ഉം ഉം ഉ
ഞാൻ ഒറ്റയ്ക്ക്ങ്ങ് യാത്രയാങ് പോകും ഏതെങ്കിലും അമ്പലങ്ങളിലൊക്കെ പോയി കുറെ നേരം ഇരിക്കുമ്പോൾ മനസ്സിനൊരു മനസ്സിന് ഒരു സമാധാനം ഞാൻ ആരോടും പറയാതെ ഞാൻ അമ്പലത്തില് അമ്പലത്തിലെ പോ അവിടെ പോയി കുറേ നേരം നമ്മൾക്ക് മനസ്സിന് ഒരു ശാന്ത കിട്ടുന്ന എവിടാണോ സമാധാനം കിട്ടുന്ന കിട്ടുന്ന എവിടണോ ആ നമ്മുക്ക് മനസ്സിന്ന് ക്ലിയറ ആക്കി കിട്ടുന്ന എവിടെണോ അവിടെ പോയിരിക്കും കുറേ നേരം അപ്പോം നമുക്ക് നല്ല ഇതായിട്ട് എനർജി പോസിറ്റീവ് എനർജി വരും
ഉം ഉം
അതുമല്ല നമ്മൾ നെഗറ്റീവ് എനർജി വരുന്നിടത്ത് നമ്മൾ പെയ ഇപ്പം നമ്മള് കൂട്ടുകാരോട് സംസാരിച്ചൊണ്ടിരിക്കുമ്പം വാക്കുകളൾയാലും ഒരു നെഗറ്റീവ് കണ്ടാ ഉടനെ നമ്മൾ അവിടുന്ന്ങ്ങ് മാറും മാറണം മാറുമ്പോ നമുക്ക് അത് നമ്മളിലോട്ട് വരത്തില്ല അപ്പൊ പോസിറ്റീവ് വൈബ ആയിട്ട് നമ്മള അല്ലെങ്കിൽ പെട്ടെന്ന് പാട്ട് കേൾക്കുക അല്ലെങ്കിൽ വേറെ എന്തേലുംോട്ട അങ്ങ് തിരിയുമ്പോൾ നമ്മൾ മൈൻഡ് നല്ല സെറ്റ് ആയിട്ട് കിട്ടും
എനർജി ഇപ്പോഴ ഈ നെഗറ്റീവ് എനർജി ഉള്ളവരോട് അത് നമ്മളൊ ഒന്ന് അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കണം
അത് അവോയ്ഡ് ചെയ്യണം എപ്പോഴും നെഗറ്റീവ് എനർജി ജി ആയ ആൾക്കാരുടെ കൂടെ കൂട്ട് കൂടാതിരിക്കുക അഥവാ അഥവാ എന്തേലും ഉണ്ടെങ്കിൽ തന്നെ അവരെ നമുക്ക് ഒരിക്കലും പറഞ്ഞ് തിരുത്താൻ പറ്റത്തില്ല എപ്പോഴും ഒരു നെഗറ്റീവ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കും അപ്പം നമ്മളെപ്പോഴും പോസിറ്റീവ് ായിട്ട് ചിന്തിക്കുന്നവരുമായിട്ട് നല്ല കൂട്ടുകൂടുന്ന അഥവാ അവരെ നമ്മൾ എത്ര പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ച ാലും ചിലവര് അത് അക്സെപ്റ്റ് ചെയ്യണെന്നില്ല അപ്പൊ നമ്മൾ അങ്ങ് മാറിക്കൊടുക്കവാ
അതെ
ആഹ്
ഇപ്പം അതേപോലെ ഇപ്പ നമ്മുടെ മൈൻഡ് ഒക്കെ ക്യാം ആക്കാൻ പറ്റുന്നങ്ങനെ അമ്പലം പള്ളികളൊക്കെ അങ്ങനെയുള്ള സ്ഥലമാണ് ഭയങ്കര ഒരു പോസിറ്റിവിറ്റി വരുന്ന ആഹ്
പോസിറ്റീവ് എനർജി തരുന്ന ഇടവാണ്
ചിലവർ ചില ആൾക്കാരാണെങ്കിൽ ആഹ് സിനിമ കണ്ടൊണ്ടിരിക്കും ചിലവർക്ക് ആന്നെങ്കി പാട്ട് കേക്കുന്നെയാരിക്കും ഇഷ്ടം ചെലവരാണെങ്കി വീറ്റിന്റെ മ്മ് ആഹ് ചെലവരാത് മൈൻഡ് മാറാൻ പൂന്തോട്ടം പോലെ വീടുകള് വൃത്തിയാക്കി അവിടെയൊക്കെ പൂന്തോട്ടങ്ങളക്കെ ഒണ്ടാക്കാം അങ്ങനെ നമ്മക്ക് തന്നെ മൈൻഡ്നെ സെറ്റെയ്യാൻ പറ്റും
ഉം ഉം
ഓരോ വ്യക്തിയും അവനവന്റെ മൈൻഡിന് നല്ലതുപോലെ ഒന്ന് അവനവന് സ്നേഹിക്കാൻ തൊടങ്ങുമ്പോ താനെ അവനവൻ്റെ മനസ്സും മൈൻഡുവെല്ലാം ഒരേ ലെവലി വെരും നമ്മള് മറ്റുള്ളവരെ ആശ്രയിക്കുമ്പഴാണ് അല്ല അയ്യോ എന്നെ അവര് സ്നേഹിച്ചില്ലാ അയ്യോ അവരെന്നെ അങ്ങനെ പറഞ്ഞു നമ്മള് മറ്റുള്ളവരെ ഡിപ് പെൻഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് കൂടുതലും സങ്കടങ്ങൾ വരുന്നെ
ഉം
നമ്മളെപ്പോഴും നമ്മളെ നമ്മൾൽ സെൽഫിനെസായിരിക്കണം കാര്യംന്തെന്നാ നമ്മളെപ്പോഴും നമ്മളെ സ് സ്നേഹിച്ചോണ്ടേ ഇരിക്കണം
ഉ
നമ്മളൊരു കണ്ണാടിടെ മുമ്പി നിന്നോണ്ടെ ഇന്ന് ഞാൻ സുന്നരിയാണ് ഇന്നെന്നെ എന്നെ കാണാൻ നല്ല ആരോഗ്യവതിയാണ് അപ്പം നമ്മക്ക് നമ്മളെ തന്നെ ഒരു പോസിറ്റീവ് ലെനർജി കൊണ്ടുവരാൻ കഴിയണം അന്നാലേ നമ്മക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാനും അവരുടെ കാര്യങ്ങള് നോ ക്കാനും അവരെന്ത് പറഞ്ഞാലും നമ്മുടെ മൈൻഡി കൊണ്ടുവരാതിരിക്കാനും കഴിയത്തൊള്ളൂ നമ്മൾലൊര് സെല്ഫിനസൊണ്ടെങ്കി എല്ലാം ഓക്കെ
ഉം അതെ ഇപ്പം അഹ് മറ്റുള്ളവരിലായ അയാളിലെ എന്റെ സന്തോഷംന്ന് വിചാരിച്ചിരുന്നേ ഇന്ന് നമുക്ക് ദു ഖേ കാണത്തൊള്ളൂ ഇപ്പം നമ് ആഹ് അയാ അയാളല്ല നമ്മളെ ഹാപ്പ് പ്പിയാക്കണ്ടെ നമ്മള് തന്നെ സെൽഫ് ലൗവാണ് ആദ്യം വേണ്ടേന്ന് ആഹ് അതാണാ അഹ് ആദ്യം വേണ്ടേന്ന് വിചാരിച്ചാല് നമ്മക്ക് എന്താണ് സന്തോഷം ഇപ്പം ഡാൻസെയ്യാൻ തോ അതാണ് സ
ഇപ്പം എന്റെ സന്തോഷം ചെലപ്പഴ് എനിക്ക് ചെലപ്പം സന്തോഷം ഫുഡ് ഒണ്ടാക്ക്ന്നെയാരിക്കും ചെലല്ലെങ്കി നമ്മ ക്ക് നമ്മടെ വീടും പരിസരോം വൃത്തിയാക്കുന്നെയാരിക്കും അതല്ലെങ്കി സിനിമ കാണുന്നെ അങ്ങനെ കൊറെ എല്ലാർക്കും അവനവന്റെ ഹാബിറ്റ് കാണത്തില്ലെയോ ഓരോ ഹോബികള് കാണത്തില്ലെയോ നമ്മള് വളർത്തിക്കൊണ്ട് വരികയാണെന്നൊണ്ടെങ്കില് നമ്മള് ഒര് ഒരുവിധം നമ്മളിൽ നൂറ് ശതമാനം ഇല്ലേലും ഒരു തൊണ്ണൂറ് ശതമാനം എങ്കിലും നമ്മക്ക് വിജയിക്കാൻ പറ്റും
ഉം ഉം അതെ അതെ
ഈ ജീവിതത്തി വിജയിക്കുന്നവരെല്ലാരും ഉം പല വഴികള് താണ്ടി വെരുന്നവരാണ് ഈ വിജയിച്ച മൺ അബ്ദുൾ കലാമായാലും ആഹ് താഴേക്കിടേന്ന് വന്നൊരു വ്യക്തിയാ നമ്മടെ ഏഹ് ആഹ് പുള്ളി അവര് അനുഭവിച്ചിട്ടൊള്ള കാര്യങ്ങള് ഓരോ കാര്യങ്ങളും ഓ ക്കുമ്പഴും ഏഹ് തോറ്റ് എങ്ങനെ ആയാലും അതിന്നെല്ലാം ഉയർന്ന് ഉയർന്ന് എത്ര എത്ര പടി ചവിട്ടിത്താഴ്ത്തിയാലും അവിടുന്ന് ഉയർന്ന് വന്നവരാണ്
ഉം ഉം
അപ്പാ അതീന്നൊക്കെ നമുക്ക് ഇഷ്ടം പോലെ പാഠങ്ങള് പഠിച്ചെടുക്കാവൊണ്ട്
ഉം ഉം അപ്പം എത്ര പ്രശ്നം ഉണ്ടായാലും നമ്മൾ അയിനെ ഓവർക്കം ചെയ്യാനുള്ളൊരു കറേജ് അമ്മക്ക് ഉണ്ടായിരിക്കണം ആഹ്
വന്നേല് ഒരു സാമ്പത്തിക പ്രോബ്ലം വന്നു അയ്യോ എനിക്ക് സാമ്പത്ത്യ പ്രോബ്ലം ഇത്ര ലക്ഷം രൂപയുടെ കടവുണ്ടെന്ന് പറഞ്ഞ് നമ്മൾ ഒരു ആത്മഹത്യ അതിന് സൊല്യൂഷൻ അല്ല നമ്മള് ആ സാമ്പത്ത്യ പ്രോബ്ലത്തിൽ നിന്നും നന്നെ നമ്മള് ഉയരാൻ നോക്കണം
ഉം ഉം
എത്ര പ്രശ്നം വന്നാലും നമുക്കതിൽ നിന്ന് പിടിച്ചു നിക്കാൻ കഴിവ് വേണം
അതെ അതെ എങ്ങ എ എന്ത് ആഹ് അതെ അതെ
ഇപ്പം കാണുന്നെ എല്ലാ എന്തുവാ കുഞ്ഞു കുഞ്ഞുങ്ങളായാലും വലിയവരായാലും ഇപ്പൊ അങ്ങ് ആത്മഹത്യ അല്ലെയോ ചുമ്മ കെടന്ന് ആത്മഹത്യെയ്യാ എന്തിനാ അത് ഈ നമ്മുടെ ജീവിതംന്ന് പറ യുന്നത് ഈ തുച്ഛമായ കാലയളവിൽ നമ്മൾ ആ ജീവിതം ജീവിച്ചു തീർക്കണം
ആഹ് എത്രത്തോളം സന്തോഷത്തോടെ ആഹ്
സന്തോഷത്തോടെ ജീ നമ്മളെ ഈ കഥകളിലൊക്കെയുള്ള കൃഷ്ണനൊക്കെ അതിൽ ഏശുക്രിസ് തു ആയാലും അവര് എന്തുമാത്രം യാതനകൾ അനുഭവിച്ചാണ് അവര് നമക്ക് അവ അവരിൽ നിന്നൊക്കെ പാഠങ്ങൾ ഉൾക്കൊള്ളാനുണ്ട് പക്ഷെ ആരും അത് ഒരു സ ഒര് ഏഹ് സങ്കടത്തിനൊരു സന്തോഷം കാണും
ഉം ഒരു കോയിന്റെ ഇരുവശം പോലെ
ആഹെ ഒരു ഇരുവശം പോലെ എപ്പഴും ഒരു പ്രതലം ഒരു റൗണ്ട് വരച്ച് കഴിഞ്ഞാലേ നമ്മള് ന്നാല് അയിനപ്പുറവും ഉണ്ട് ഇപ്പറവും ഉണ്ട് കടല് ഈ ക അതു അല്ല കടൽ ഈ കാറ്റിരുമ്പി ഇരുമ്പുന്ന പോലെ തിരമാല ഉയർന്നുകൊണ്ടേ വരും ആ ഉയർന്നു വര്ന്നെ ഒരേ പോലെ നിക്കുവല്ലല്ലോ അത് താന്നും പോവും അങ്ങനല്ലേ കടലിങ്ങനെ ഒഴി
ആഹ് ആണ് ആണ് ആണ് അതുപോലെ നമ്മുടെ പ്രസ്നങ്ങൾ ലൈഫ്ന്ന് പറയുന്ന എപ്പഴും സന്തോഷം മാ ത്ര അല്ലല്ലോ എപ്പഴും പ്രസ സന്തോഷം മിക്സെഡായിട്ടൊള്ളതാ
ഉം
അത് നമ്മെക്ക് എല്ലാത്തിനേം ഓവർകം ചെയ്യ സ് ട്രകിളെന്ന് പറയുന്നേ നമ്മെളെ കൊറേയും കൂടെ ശക്തരാക്കുക ചെയ്യുന്നേ.
ശക്തരാക്കുക ചെയ്യുന്നേ. അത് ആരും അങ്ങനെ ചിന്തിക്കാത്തത് കൊണ്ടാണ് പ്രശ്നങ്ങൾ എല്ലാം ഉടലെടുക്കുന്നത്. ഏത് പ്രശ്നം വന്നാലും ഉം
കൃത്യയായ്ട്ട് ചിന്തിക്ക അത് ശരിയാവോ ഓക്കെയാവോ അങ്ങെനൊക്കെ
ഏതൊരു പ്രശ്നത്തിനും അതിന് രണ്ട് വശങ്ങളുണ്ട്.
ഉം
ഒരു ഇരുമ്പിന്റെ മൂർച്ചാ കൂട്ടുന്നത് പോലാണ്. അല്ലേ? ഒരു ഇരുമ്പിന് വ ഈ നമ്മെക്കിപ്പോ അതിന് മൂർച്ചയില്ലെന്ന് പറഞ്ഞോണ്ട് നമ്മെളാ ഇരു മ്പ് കളയുവോ? ഒരു പിച്ചാത്തി വാങ്ങിച്ച് നമ്മള് ഇരുമ്പിന് മൂർച്ചയില്ല കളയത്തില്ല നമ്മളെന്തോ ചെയ്യും രാവി എടുക്കും. അതുപോലെയാണ് മനുഷ്യനെയും രാവിയെടുക്കണം. ഒരു ഇരുമ്പാക്കണമെങ്കിലൊര് ഏഹ് ചുറ്റിയ കൊണ്ട് അതിനെ എത്രമാത്രം തലങ്ങും വിലങ്ങും തലങ്ങും വിലങ്ങും ഇടിച്ചാല നമ്മ. ക്കൊരു ഇരുമ്പായാല് നമു എല്ലാം ഉൻ ഇത് ഉണ്ടാവുന്നേ. ഇരുമ്പിന് ഇന്ന് നമ്മെക്ക് ഓരോ ആയുധങ്ങൾ ഉണ്ടാകുന്നെങ്കിലും. അത് എന്തുമാത്രം കഷ്ടപ്പെട്ടായിരിക്കും ഉണ്ടാക്കുന്നത്? ഉം ഒരു സ് തൊർ നമ്മളിപ്പ കഴുത്തേയിടുന്ന മാലയായാലും സ്വർണ്ണം ആയാലും അത് മ അത് എങ്ങനെയാണ് അത് ഉണ്ടാകുന്നതെന്ന് ചിന്തിക്കുമ്പം നമ്മുക്ക് മനസ്സിലാവും. അപ്പ ഏതൊരു പ്രശ്നത്തിനെം പരിഹരിക്കാനൊള്ള സൊല്യൂഷൻ നമ്മളിൽ തന്നുണ്ട്. അത് നമ്മൾ കണ്ടെത്തിയെടുക്കണം.
ഉം എങ്കി നമ്മക്ക് കോൾ അവസാനിപ്പിച്ചാലോ.
ഓക്കെ
ശെരി ശെരി